ആ ആഹ പറ പറഞ്ഞോ
ഇതൊക്കെണ്ട് വിശേഷ സുഖണോ?
ആഹ് സുഖ അവിടെ എന്താ ഉണ്ട്?
ഓ പ്രത്യേകിച്ച് വിശേഷൊന്നുമല്ല സുഖം, മഴയുണ്ടായിുന്നോ?
ആഹ ഇവിടെ മഴക്കോളുണ്ട് അവിടെ?
ഇവിടെേ മഴക്കോളൊക്കെ ആയിട്ട് ഇങ്ങനെ പെയ്തില്ല പക്ഷെ ഇതുവരെ തുണിയെല്ലാം കഴുകി- ഉം ചോറൊക്കെ കഴിച്ചാ? ഉം ഇങ്ങനൊക്കെ കിട്ടിയാ ആഹ ആ ആ ഇവിടെ ഇ ച്ച
ബീഫാ
ആഹ ബീസ്
ഉം മക്കളൊക്കെ എന്താ
എല്ലാരും ഉണ്ട്
ഉം
പിന്നെ വേറെന്താ??
പിന്നെ ഒന്നും ഇല്ല ടൂറൊക്കെ പോയരുന്നോ?
ആഹ പോയി ഞങ്ങള് മനെഞാന്ന് മൂന്നാറ് പോയിട്ട് ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ അവിടെ ഭയങ്കര തിരക്ക് സീസൺ ആയോണ്ട് ഭയങ്കര തിരക്കും എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആ
റൂമ ഒക്കെ എടുത്തായിരുന്ന?
ആ റൂമ എടുത്ത് റൂമിന് മൂവായിരം രൂപ ഒരു രാത്രിത്തേക്ക് ഭയങ്കര ഭയങ്കര ഇരട്ടി ചാർജ് സീസൺ ആയോണ്ട് അവരെല്ലാം അങ്ങ് മുതലാ ഫുഡ് തന്നെ ആയാലും രണ്ട പത്തിക്ക് തൊണ്ണൂറ് രൂപ രണ്ട് എന്തുവാ മൂന്ന് ചപ്പാത്തിക്ക് നൂറ്റമ്പത് രൂപ
ആഹ
ഭയങ്കര ഒരു അയല ഫ്രൈക്ക് നൂ-
ആഹ ഭയങ്കരം ചാർജ്ല്ലേ
ഭയങ്കരം ഒരു മസാലദോശക്കി നു ഭയങ്കര റേറ്റ് ഭയങ്കര കണ്ടീല്ല അവര് ആൾക്കാരെ കണ്ടപ്പോ എല്ലാത്തിനും റേറ്റ് കൂട്ടിയതായിരിക്കും അത് നമ്മള നാട്ട ഇവിടെ ഇവിടെ നമ്മടെ അത അവര് രണ്ട മിനിറ്റ് വേവിച്ച് തരുന്നതിന് ഒരു കടൽ അറുപത് ഒരു കടൽ എൺപത് ജസ്റ്റ് അനത്തൊരു മുട്ട പോലും അവര് ചേർക്കത്തില്ല അതിന് വരെ എൺമ്പത് രൂപ വാങ്ങിിച്ചു തമിഴമാര് അ മലയാളികളെ ഊറ്റുവാ ഇവിടുന്ന് മലയാളികൾ ഇവിടെ കി കഷ്ടപ്പെട്ട കാശ മൊത്തം അങ്ങോട്ട്ണ്ടപ പോയ കൊടുക്കുന്നു
അവിടെ ഏതാണ്ട് എന്തുവാ ഗുണ്ടാാവളയാട്ടോന്ന താണ്ട് പിത്തേക്ക് കണക്കുന്നണ്ട
അങ്ങനെ പറ വട്ടപ്പാറല്ലല്ലോ വട്ട വടയല്ലേ?
ആഹ്
ആ ഗുണ്ടാള് അവടെ മൊത്തം പാർട്ടിക്കാരാ അങ്ങനെ എന്തോ ആണ് അറിയാ വയ്യ കറക്റ്റ്.
ഞാൻ ഇന്ന് ഇന്ന് ഇന്നലെയാണ് തോന്നുന്നു കണ്ടത്
ആഹ് ഇന്നലെ ഞാനും കണ്ടാരുന്നു ഇൻസ്റ്റേയ്ല് ഇങ്ങനെ വട്ട വടയില് സ്ത്രീകൾ കുട്ട്യാൾക്കും എല്ലാരെ നേരേയത് അതിക്രമം കാണിച്ചെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് ന്യൂസുണ്ടാര്ന്നു.
അവടെ ഒത്തിരി സ്പോട്ടൊക്കെ ഉണ്ടോ കാണാൻ പറ്റിയേ?
പിന്നെ ശരിക്കു സ്ഥലഉണ്ടല്ലോ റോസ് ഗാർഡനും ഗാന്ത കാന്തല്ലൂര് മറ്റേ ആപ്പിള് ഇത് കൃഷി ഫ്രൂട്ട്സിന്റെ പിന്നെ സ്ട്രോബെറി അതും ഇതൊക്കെ വട്ട വടയില് പിന്നെ ശർ ക്കര ഉണ്ടാക്കുന്ന ശർത് ശർക്കര ഫാക്ടറി അവിടെ ശർക്കര ഉണ്ടാക്കുന്നെ പിന്നെ തേയില ഫാക്ടറി ചോക്ലേറ്റ് എല്ലാം കാണാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടായിര്ന്നു. ക്കൊരു ദിവസം കൊണ്ടൊന്നും കണ്ട് തീർക്കാൻ വേണ്ടി പറ്റ് വാങ്ങാം ശർക്കരയൊക്കെ ശർക്കര മൂന്നാ മൂന്നായിട്ടാ വാണ്ട് സാധാ ശർ ക്കരയും പിന്നെ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഉള്ള ശർക്കര പിന്നെ മറ്റേ ഇഞ്ചിയടെ ണ്ടല്ലോ ആഹ് ചുക്ക് ചുക്ക് പഷേ ആ അത് ചുക് ക്ക്‌ വിന്റെ ടേസ്റ്റ് ഉള്ള അത് പിന്നെ അവിടെ എല്ലാം കരിമ്പിൻ ജ്യൂസ് അവിടെ ചെല്ലുന്നവർക്ക് കരിമ്പിൻ ജ്യൂസ് അത് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കണം എല്ലാ സാധനങ്ങളും
ആഹ് ആഹ് ഉം എത്ര ദിവസം പോയേ എത്ര ദിവസം നിന്ന്
ഒരു ആയിട്ടെ ന്നോളൂ ഒരു ദിവസം ഇവിടുന്ന് വെളുപ്പിനെ വെള്ളിയാഴ്ച വെളുപ്പിനേ പോയി അന്ന് വെളുപ്പിനെ തിരി ച്ചന്നു
ഉം
വേറ്റോം നമുക്ക് പറ്റത്തില്ല ഇതൊന്നും ഒരുപാട് പുള്ളേരെയും കൊണ്ടു പോയാ പുള്ളേർക്ക് നൂഡിൽസ് കാണുമ്പോ പുള്ളേർക്ക് നൂ--‌ നൂഡിൽസ് വേണം പക്ഷെ പുള്ളേരറിയുന്നില്ലല്ലോ പത്തിരുപതാടെ സാധനത്തിന് അവര് അറുപത് രൂപ മേടിക്കുന്ന കഥ പുള്ളേരെ പറഞ്ഞാ വല്ല കാര്യോണ്ടോ?
ഉം
ഉം പിന്നെ അവടെ ബ്രെഡ് ബ്രെഡ് റോസ്‌റ്റാന്നും പറ് ഉം ബ്രെഡ് ഓംപ്ലേറ്റ് ബ്രെഡ് മുട്ട പൊട്ടിച്ചിട്ട് ഓംപ്ലേറ്റ് പോലെ ആ ക്കീട്ടയ്ന്റെ മണ്ടക്ക് രണ്ട് ബ്രഡ് നെരത്തി മടക്കി തരുന്നതിന് അറുപത് രൂപ
ആഹ്
ഉം ഭയങ്കര റേറ്റ് വെള്ളം വെള്ളം തന്നെ നമ്മുടെ സാധാ കുപ്പി ല് വെള്ളം ഇല്ലല്ലോ അവിടെ ക്യാനല്ലേല്ലേ മറ്റേ വലിയ ഇതിന ഇതിനകത്ത് അത് തന്നെ എത്രാ വെള്ളത്തിന്റെ റേറ്റ് എത്രാന്ന് ഞാൻ അർ ഞ്ഞില്ല ഞങ്ങളിവിടുന്ന് കുറച്ച് വെള്ളം പിന്നെ കൊണ്ടുപോയായിരുന്നു അവര് കേസെടുത്ത് അതുകൊണ്ട് അതിന്റെ ലാ അതിന്റെ പൈസ ലാഭിച്ച്
ആഹ് അല്ലാതെ ഫൂഡൊക്കെ ഇപ്പൊ ഒത്തിരി ദിവസത്തേക്ക്‌ ഉണ്ടാക്കിക്കൊണ്ട് പോവാനും പറ്റത്തില്ലല്ലോ.
പുള്ളോര്ക്ക്‌ ഇതൊക്കെ കാണാനുള്ള പ്പതൊക്കെ മതിയല്ലോ ചായ അമ്പത് രൂപേടെ ഉണ്ട് ഓരോ കടകളിൽ ചായേന്റെ വെല അത് ആ അതൊ അവിടെ തേയിലേക്കൊന്നും ഒരു പന്നോ ഇല്ലാത്ത സ്ഥലം
ആ പിന്നെ ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ടോ അവടെ?
മൃഗങ്ങള് മറ്റേ ഇവിടെ എന്തോ മറ്റേ ഇരവികുളം ഇരവികുള ത്ത് പോയാ അവിടെ വരയാട് ആ വരയാടിനെ വരയാടിനെ കാണാം. പ്പൊ ഞങ്ങളന്ന സമയത്ത് ശരിക്ക് കാണാൻ പറ്റി. അല്ലാതെ ചിലര് ഒന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. ഇത് എവടെ അവിടെ അവിടെ, ചെന്നിട്ട്, അവിടുന്ന്, അവരെ, ബസ്സുണ്ട് ഈ, ടൂറിസ്റ്റിന്റെ, ആ, അതിന ത്തോരോ, പതിനഞ്ച്, മിനിറ്റും, എടവിട്ട്, എടവിട്ട്, മേളിലോട്ട്, കൊണ്ട്പോ അതിനത്ത്, അത്, നമ്മള്, രാവിലെ, ചെല്ലണം, ഒമ്പത്, മണിക്ക്, അവിടെ, തുറക്കത്തോളൂ, ഒമ്പത് ട്ടടെനിന്ന, ആദ്യമേ, നമുക്ക് കേറാം, അല്ലെങ്കി പിന്നെ ഭയങ്കര, ക്യൂ, ഞങ്ങള്, തിരിച്ചറങ്ങിയ, സമയത്ത്, വൈകുന്നേരോം, ആയാലും, മുകളി കേറാൻ, പറ്റത്തില്ല, ആ, രീതി രീതിയിലുള്ള, ക്യൂ, ആയിരുന്നു. മ്മ്, അതിന്, ആ, അതിന്, നമ്മക്ക്, ഫീസ് അല്ല, അല്ലാതെ, നകത്ത്, കേറണെങ്കി, ഇരുന്നൂറ്, രൂയാ, ഒര, വല്യോർക്ക്, ഇരുന്നൂറ്, രൂപ ഉം, ചെറിയവർക്ക്, നൂറ്റമ്പത് രൂപ. അത്, ടിക്കറ്റെടുക്കുമ്പോ, ബസ്സിനകത്ത്, അവ, അവരെ ബസ്സാ, അതിനത്ത്, നമ്മള്, പൈസയൊന്നും, കൊടുക്കണ്ട, ടിക്കറ്റ്, ഉൾപ്പെ
ആഹ,
ഉം, തവി, മേളിക്കൊണ്ടുപോയി പകുതി, വരെ ഉള്ളുന്ന്, മുകളിലെന്ന്, പറഞ്ഞാ, ഒരു, പത്ത്, പതിനഞ്ച്, മിനിറ്റ്, യാത്ര, ചെയ്യണമായിരിക്കും അവിടുന്ന്, അവിടെന്ന്, പിന്നെ പിന്നെ, മേളിലോട്ട്, പോയാ, നമ്മൾ, നടക്കണം, കൊറേ, നടന്നങ്ങ്, മലയുടെ, മണ്ടക്ക്, കയറണം പറ, പാറ, ഞടെ, കേറി മ്പൊ, അവിട, ചല്ലുെമ്പോ, നമുക്ക്, ആടെ, സ്ചെലപ്പൊ, വരുവെടി ആഹ, അല്ലെങ്കി, ഭാഗ്യംണ്ടെങ്കി, കാണാം മ്മ്, അലും, അത്, ഇങ്ങനെ, ഇറങ്ങി, വര ഞങ്ങ, സമയത്ത്, ഇറങ്ങി, ഞങ്ങളെ, അടുത്തൊക്കെ, വന്നിണ്ടായാലും, അങ്ങനെന്നും, വരുത്തില്ലന്ന്, പറയാ, ആ, ഞടു ത്ത്, വന്ന്, നമുക്ക്, തൊടരുന്ന പിക്കത്തോന്നുല്ല, പക്ഷെ, അത് ഉപദ്രവിക്കൂന്ന്ങ്ങനെ, പറയാം, നമുക്കറയാൻ, വയ്യ, നമ്മളന്നും, ചെയ്തൊന്നുമില്ല മ്മ്, മ്മ്, ഉം, കൊഴപ്പില്ലെ, കൊള്ളാം, പിള്ളോരെയൊക്കെ, കൊണ്ടുപോകുമ്പോത്തേന, നല്ലത് പിന്നെ, മറ്റേ, റോസ്, ഗ ടൻ, തന്നെ, അവിടെ, റോസാപ്പൂവും, ചെടികൾ, ഫുള്ളും
ആഹ, അല്ലാതൊന്നും, ഇല്ലേ
അല്ലാതെ, പിന്നെ, ഷൂട്ടിംഗ, ചെയ്ത, പ എക്കൊ, പോയിന്റും, അങ്ങനെയൊക്കെള്ള, അവിടെ കൂടുതല്, കാണത്, തന്നെ, തേയിലത്തോട്ടവും കന്നും, മലറെരിവും, അങ്ങനെ, ഉള്ളത്, തന്നെ, കൃഷികളും, അതൊക്കെ, തന്നെ, കൂടുതലുള്ള, ഞ, ഒന്ന്, കണ്ടിരിക്ക, അത്രേ, ഉള്ളൂ പിന്നെ, ഇത്രയും, റേറ്റ് ഇച്ചരി, കൂടുതലാ, റൂ, ആയാലും, ഫുഡ, ആയാലും, റൂം, ആയാലും, ഫുഡ്, ആയാലും റേറ്റ്, കൂടുതല, അതിപ്പോ, എവിടെ, നമ്മുടെ നാട് പിന്നെ, മലയാളികളെ, ഒള്ളൂ, അവിടെ, നമ്മുടെ, നാട് മ, എല്ലാരും, നമ്മുടെ, നാട്ടിലൊക്കെ, ഉള്ളൂ, ഇത്രയും, റേറ്റ്, കുറവുള്ളതൊക്കെയ, സാധനങ്ങൾക്കൊക്കെ ടൂറിസ്റ്റ്, ഏരിയ ആയണ്ട്, ആരിക്കും, അവിടെ, ഇത്രയും, റേറ്റ്, കൂടുതൽ മ്മ്, അതല്ല, സീസണും, കൂടെ, ആയപ്പോ, അത്, അവരെ, ചോദിക്ക ക്ക്ണ, പൈസ, കൊടുത്ത്, മേടിക്കാൻ, ആൾക്കാരുണ്ടല്ലോ, ഉ
പിന്നെ
പിന്നെ, എന്തുവാ, വീർ അ, വേറെന്തുവാ, വേറെ, പ്രത്യേകിച്ചൊന്നും, ഇല്ലായിരുന്നു ഉം, മ്മ്
നാെ, സ്കൂള്, ഒറക്കുവല്ലേ, എല്ലാം, മേടിച്ചോ
ആഹ്, മേടച്ച്, ആ സ്കൂൾ, തോറക്കുന്നു, നിന്റെ, തിരക്ക് ഉം, അവളയാ
അവിടെല്ലാം, മേടിച്ചായിരുന്നു, ആഹ
എത്ര, വെട്ടംന്നാ, വെക്കേഷൻ, കഴിഞ്, കിട്ടിയത്
ആ,
മഴയും വെള്ളവും
ആ മഴയായിരിക്കും സ്കൂൾ തുറക്കുമ്പോ പിന്നെ മഴയാന്
ഉഹ
പിന്നെ എല്ലാം മേടിച്ച കൊടയും ബാഗും
ആ എല്ലാം മേടിച്ച്ബാഗും കൊടയും ഒക്കെ എല്ലാം മേടിച്ച്
ആ
ആ തയച്ച് ക് കുട്ടിയില കൊടുത്തേക്കുന്നേ ഉള്ളൂ ആദ്യം പിന്നെ കുറച്ച ദിവസത്തേക്ക് ഇടണ്ടായിരിക്കുല്ലോ അവിടെക്കെ തയ്യക്കടയില് ഒക്കെ അങ്ങ് തെരക്കാ
ആ വരും ഇപ്പഴേങ്ങും വരത്തില്ല ഒരു മാസം മാസവും എന്നക്കെയാ പറയുന്നേ അന്നേര പിന്ന കളർ ഡ്രസ്സ്‌ ഇട്
മ്
മം പ്രവേശനോത്സവൊന്നൂല്ലേ
ഉണ്ട് ആ ആ പ്രവേശനോത്സവം എന്തൊക്കെയോ പരിപാടിക്കെ ഉണ്ടോന്ന് അങ്ങനെ പറയ്ന്ന് കേട്ട് പോകുമ്പോ അറിയാനി
മ്
ആ നാളെ കൂടെ പോണം മ് ആ അ മം പിന്ന
പിന്നൊന്നുല്ല
ആ ചായയുടെ സമയ ആവുന്നല്ലോ ചായക്ക് എന്തോ കടി
പ്രത്യാഗിച്ചൊന്നും കാണത്തില്ല എന്തുവാന്ന് ഇക്ക ഇല്ലായിര്ന്ന് വരുമ്പോ ഇനി എന്തെലും മേടിച്ചോണ്ട് വരോന്ന് അറിയത്തുല്ല
ആ പിന്നെ വേറേ മ് മ് മീനൊക്കെന്തായി
മീനാ മീൻ ഏ മറ്റേതാ വളർത്തുന്നാ അതൊക്കെ ഉണ്ട് ഇപ്പം വേ കുറെ മീനും ഇട്ട് ഇതുവഴി എന്തോ മഴയത്ത് വെള്ളത്തിനകത്തോട്ട് കേറി വരും തോ ന്ന് വെളളത്തിന്ന് അതിനെയൊക്കെ പിടിച്ച് വേറെ വെള്ളത്തിനൊക്കെ ഇട്ടിട്ടോള്ളു അതു ആയി ഇപ്പം ഇവിടുള്ളേനെ പോലെ പിന്ന ആണ ഹ് അ കരട്ടിയോ ഏതാണ്ടോ അങ്ങനെ കൊറെ മീനൊക്കെ കിട്ടി മ് കൊറെയൊക്കെ ചത്ത് പോയി കൊറെക്കെ ന്നുണ്ട്
ആ
അവിട്ത്തെ
ഇവിടൊണ്ട് ഇന്നലെ ടൂറൊക്കെ കഴി വന്നപ്പോ ഏതാ ബ്ലാക്ക് മോളിയങ്ങാണ്ട് ചത്ത് പോയന്നൊക്കെ ഇവിടെ പറയന്ന്കേട്ട് ഞാൻ കണ്ടില്ല നോക്കാൻ പോവാനുള്ള സമയൊന്നും അങ്ങോട്ട് കിട്ടിയില്ല
ആ പെരുന്നാൾന് പിന്ന ആ അങ്ങോട്ട് പോയി വീട്ടിലോട്ടൊന്നും പോയില്ലേ
നാളെ ടൂറ് ടൂറ ആരുന്നു ഞാൻ വിളിക്കാ കേട്ടാെ വിളിക്കാം ശെരി